ഹലോ ആഹ് എന്തൊക്കെടാ, നല്ല വർത്താനം. എന്തൊക്ക ണ്ട് അർത്താനം
എന്താ അങ്ങനെ പോണ് എന്താപ്പൊ പ്ലാന് എന്താ എന്താ പരിപാടി ഇപ്പോ
എന്ത് പരിപാടി ഞാനൊരു യാത്ര എങ്ങനെ പോയിതിനെ പറ്റി അയിനെ പ
അതെല്ലെ എങ്ങനെങ്ങള് യാത്ര ഉദ്ദേശിക്ക്ണ് ട്രെയിന് ഫ്ലൂ വിമാനത്തിലാണോ എങ്ങനെയാണ് നിങ്ങളെ യാ
ഞാൻ ഉദ്ദേശിച്ച ട്രെയിൻ യാത്രയെ ട്രെയിൻ യാ വിച്ച ഞാ ഉദ്ദേശന്. ട്രെയിൻ യാത്ര നല്ല യാത്രയല്ലേ
സ്സിലാക്ക ഇപ്പോത്തെ കാലത്ത് ഇപ്പോ ഇന്ത്യൻ്റെ ഉള്ളിലൊക്കെ യാത്ര ചെയ്യനുള്ള ഏറ്റവും ബെറ്ററ് നമുക്ക് ഏറ്റവും നല്ലത് ഈ ഇ ട്രെയിൻ തന്നെ, പക്ഷേ ഇപ്പൊഴത്തെ ട്രെയിനി ൻ്റെ ഒക്കെ അവസ്ഥ എന്നുള്ളത് പൊതുവേ നമ്മൾ പത്രങ്ങളിലാണെങ്കിലും വീഡിയോസോ മറ്റൊകെ കണ്ടാൽ നമ്മുക് മനസ്സിലാും ഭയങ്കര രീതിയിൽ വൃത്തിഹീനമായികണ്ടാണ് ട്രെയിനുകൾ മൊത്തം ഉത്തരേന്ത്യൻ നും സം സംസ്ഥാനങ്ങളിലേക്കെ ഒക്കെ പോണ ട്രെയിൻ പൊതുവേ ഉള്ളതാണ് ഭയങ്കര വൃത്തി ഒരു സാധനം തീരെ ഇല്ലാത്ത ട്രെയിന അധികംമുള്ളള്ളത് അപ്പൾ ഞാനച്ചാൽ അല് നമ്മൾ പോകുമ്പോൾ നല്ല തേർഡ് എ സി ഒക്കെ എടുത്തിട്ട് പോകണം ഞാൻ മനസ്സിലാക്കണത്
ക്ഷെ ട്രെയിൻ യാത്ര നല്ല യാത്രയാണ്, കാരണം നമുക്ക് ചെലവ് കുറക്കാൻ പറ്റിയൊരു യാത്രയാണ് ട്രെയിൻ യാത്ര.
അതെ അതെ അത് നിങ്ങള് പറഞ്ഞ പോയിൻ്റാണ് ചിലവ് ചുരുക്കാന് ഒരു ഒരു ബഡ്ജറ്റ് ചുരിച്ച് യാത്തൊരു കുറച്ച് കൊണ്ട് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നയാളെ സംബന്ധിച്ചിത്തൂ ഏറ്റവും നല്ലതാണ് ട്രെയിൻ യാത്ര, എന്നിട്ട് ട്രെയിൻ യാത്രയുടെ ഒരുപാട് അനുഭവം കിട്ടും ഒരുപാട് ഐഡിയാസ് കിട്ടു. വ്യത്യസ്തമായ ആൾക്കാരെ കാണാം വ്യത്യസ്തമായ സ്ഥലങ്ങൾ കാണാം ഇതൊക്കെ ഇതിനുളളി പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഇതിൻ്റെ പോസിറ്റീവ് നല്ല വശങ്ങളാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് അതിൻ്റെ ഒരു യാത്ര ബുദ്ധിമുട്ട് അത് സഹിക്കാൻ പറ്റ ഒരാൾക്ക് ഏറ്റവും നല്ലത് ഇങ്ങനെ യാത്ര ചെയ്യുന്നാണ് ട്രയിൻ യാത്ര ഞാനും ഏറ്റവും ഇതിനൊക്കെ അംഗീകരിക്കുന്ന ആളാ ഈ ട്രെയിൻ യാത്ര. ഇത്ര പോകണന്നില്ല പക്ഷെ നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥ ട്രെയിനിലൊക്കെ നമ്മൾ സ്ലീപ്പർ എടുക്കും സ്ലീപ്പർ എന്ന ഒന്നുമ്പാട് വിചാരിച്ച് കൺഫേം ഒട്ടു കിട്ടും വിചാരിച്ചിട്ട് കേറുംഎന്നാലും ഭയങ്കര ഇതില് പ്രയാസംങ്ങ നേരിടും കാരണം ഇപ്പോത്തെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളാണ് ഓർക്കൊന്നും ടിക്കറ്റ് എടുക്കാന്നാണല്ല എല്ലാവർക്ക് ട്രെ ജനറൽ ആ ഇതാന്നോ അല്ലെങ്കി സ്ലീപ്പർ ആ ന്നന്ന് ഒരു ഓർക്ക് ബോധല്ല, അവര് എല്ലാത്തിനും സെയിം ആയി കണ്ട യൂസ് ചെയട്ട് അത് നമ്മള് മലയാളികക്ക് സംബന്ധിച്ചടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങളെവിടുക്കാണ് പ്ലാൻ ചെയ്യേന്നപ്പോ ട്രെയിൻ യാത്ര പോകാന്
നമ്മളിപ്പോ യാത്രപ്പങ്ങട്ട് തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രെയിൻ യാത്രയിലാണ് ഒരു ട്രെയിനിൽ പോയി പോരാൻ പറ്റിയ നല്ലൊരു യാത്ര പോകാനാണ് കേരുതിയ കാരണം എന്താ വെച്ചാല് നമ്മുക്ക് ട്രെയിനിൽ പോകുമ്പോൾ പുതിയ അനുഭവങ്ങൾ ലഭിക്കും അതേപോലെ മറക്കാനാവാ ത്തെ അനുഭവങ്ങളും ഞമ്മുക്ക് ലഭിക്കും പു പുതിയ യാത്ര അങ്ങനെ പോകുമ്പോ
അതെ അതെ അതിങ്ങള് പറഞ്ഞ പോയിൻ്റാ നമുക്ക് ഞാ പറഞ് നല്ല അനുഭവങ്ങൾ കിട്ടും, ഇപ്പൊ ഞാനിപ്പടുത്തെ ഈ ഇവിടെ നോർത്ത് ഈസ്റ്റ് ഏരിയയിലേക്ക് അത ആസാമിലേക്ക് യാത്ര പോയിരുന്നു ട്രെയിനിൽ അത് ഞങ്ങള് ജനറൽ അല്ലാത്ത സ്ലീപ്പർ എടുത്തീന് പക്ഷെ ഭയങ്കര തിരക്കിന്റെ സമയമാണ് എന്നാ ഞാൻ മനസ്സിലാക്കീണ്ടത് ബീഹാർ ആ ആസാമി ഏരിയയിലൊക്കെ അവിടെ സ്ഥലങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കാ വേ വേ വോട്ട് നടക്കാൻ സമയ അപ്പോ ബംഗാളികളും ആസാമികളൊക്കെ പൊതുവേ യാത്ര തിരിച്ചു കയറുന്ന സമയമാണ് നമുക്കത് അറിയില്ലേന് നമ്മള് കേറിയതു കുടുങ്ങി ഭയങ്കര തിരക്കാണ് ഭയങ്കര തിരക്ക് പക്ഷെ ഒരു നില ക്ക് ഞങ്ങള്കെ എനി ഭയങ്കര ഒരു അനുഭവമായിരുന്നുട്ടാ ഞാൻ മനസിലാകുന്ന ഒരുപാട് കിസി ഒരുപാട് ആൾക്കാരെ അനുഭവം കേൾക്കാനും അവരായിട്ട് നമുക്ക് സംസാരിക്കാനും അവര് ഉത്തരേന്ത്യയിലുള്ള ഒരുപാട് കൾച്ചർ നമുക്ക് ഇതിലൂടെങ്ങനെ മനസ്സിലാകും അതാണ് ആ ട്രെയിന് ഒരു ഏകദേശം ഒരു ഇന്ത്യന്റെ ഒരു ഹാഫ് കഴിഞ്ഞാപ്പോ ഭുവനേശ്വര ഒക്കെ കഴിഞ്ഞാല് ഒരുപാട് കച്ചവടക്കാര് അപ്പോ അവര് വ്യത്യസ്ത തരത്തിലുള്ള ഫുഡുകൾ നമുക്ക് കാണാവുന്നതാ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ട്രെയിൻ യാത്ര കൊണ്ട് കിട്ടുന്നുള്ളതാണ് അപ്പോ ട്രെയിൻ യാത്ര പോകുമ്പോ എന്തുകൊണ്ടും നമുക്ക് അത്തരം രീതിയിലേക്കെ എടുക്കണ ഏറ്റവും ബെറ്ററാ ഇത് നല്ലതാണ് ഈ സ്ലീപ്പർ ജനലൊക്കെ എ സി ഒക്കെ എടുത്താൽ ചിലപ്പോ നമുക്ക് ആൾക്കാരുട്ട് കോൺടാ ബന്ധപ്പെട സാധിക്കൂല്ലന്നുള്ള
ട്രെയിനിൽ പോകുമ്പോ ഉള്ളെ യാതൊരു ഉപകാരം എന്തേ ച്ചാല് നമുക്ക് ദൂരകാഴ്ച്ചാളു നല്ലരീതിക്ക് കിട്ടും, അതേപോലെ യാത്രയും വലിയ കുയപ്പമില്ലാത്തൊരു യാത്രയായിട്ട് കിട്ടും, പിന്നെല്ല ഇടങ്ങേറ് വെച്ചാൽ ഞമ്മൾ ഞമ്മളെ സാധനങ്ങളും കാര്യങ്ങളും സൂക്ഷിക്കുക, കാരണം ഇന്ത്യൻ റെയിൽവേയില് ഞമുക്ക് പൊതുവേ അയിനുള്ള സൗകര്യല്ല
അതെ അതെ അത് നിങ്ങൾ പറഞ്ഞ അത് നിങ്ങള് പറഞ്ഞ വല്യ ഇത്ഒരു പോയിന്റ് ആണ്, ഈ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻ റെയിൽവേയിലക്കെ എപ്പോഴും ഇപ്പളും ഭയങ്കര രീതിയിയില് ഇപ്പ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കാണാം ഈ അവിടെള്ള ടിവികളിൽ അതിന്റെ പ്രദർശനം കാണാം നമ്മള് സൂക്ഷിക്കണം പറഞ്ഞിട്ട് കാരണം ജസ്റ്റ് ഏറ്റൊന്ന് കണ്ണും നമ്മള് ചിലപ്പോൾ ഫോണ് ചാർജ് ചെയ്തിട്ടുണ്ടാവും കുത്തിക്ക അത് ജസ്റ്റ് ഒന്ന് ഒന്ന് കണ്ണു മാളി തുറക്കുമ്പോ ചിലപ്പോ നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം സെ നമ്മൾ ജനലിന്റെ അടുത്ത് കുത്തി ആൾക്ക് അത് ജസ്റ്റ് അവിടെ കുത്തി വച്ച്ക്ക പുറത്ത് കൂടെ ഒരുപാട് ആൾക്കാര് കച്ചവടക്കാരായിട്ട് നടന്ന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവര്ത് തട്ടിപ്പറച്ച് കൊണ്ടുപോകും പിന്നെ ഒന്നും കാട്ടാൻ നിക്കൂല്ല സ്വാഭാവികം ട്രെയിന് ആണ് നമുക്ക് പിന്നവിടെ ച ഒരു ഓപ്ഷൻ ചങ്ങല വലിക്കു സാധാരണ വലി ചങ്ങല വലിക്കാണ് ട്രെയിന് അത് വലിച്ചാലാണ് വലിയ വലിയ കേസോ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്കൊരു ഇന്ത്യൻ റെയിൽവെൽ അങ്ങനൊ ഒരു പരാതി പറയണ സിസ്റ്റം ഉണ്ട് ഈ ഒരു നമ്പർ വിളിച്ചിട്ട് പരാതിയാണ് എത്രത്തോളം അത് ഉപകാരമുണ്ടെന്ന് മനസ്സിലാക്കണം എന്നാലും ചിലതൊക്കെ ഇപ്പോൾ ആ കണ്ട് കിട്ടിയിട്ട കാര്യങ്ങളൊക്കെ നമുക്ക് റിപ്പോർട്ട് തരുന്നുണ്ട് പിന്നെ ഏറ്റവും ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്ക ടോയ്ലറ്റ് ഒരു ആളെ സംബ ഒരു മൂന്ന് ദിവസ ഇല്ലാ യാത്ര എടുക്കുമ്പോടുന്നൊരു കേരളത്തിൽ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ യാത്രയാണ് അപ്പോൾ ടോയ്ലറ്റ് റ്റുംന്നു എന്തായാലും യൂസ് ചെയ്യണം, പക്ഷെ അത് കണ്ടാ നമ്മക്ക് ടോയ്‌ലറ്റ് പോവാനുള്ള താല്പര്യം അങ്ങട് പോവാണ്, ആ ഒരുവിഷയത്തില് നിങ്ങടെ അഭിപ്രായം ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇന്ത്യൻ റെയിൽവേയിലുള്ള
ഇന്ത്യൻ റെയിൽവേയിലെ ടോയ്ലറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നും പറയാല്ല ഭയങ്കര മോശമാണ് കാരണം അവിടെ കൃത്യത്തില ക്ലീനിങ്ങും കാര്യങ്ങളും ആൾക്കാരും ചെയ്യില്ല പിന്നെ അവിടെയള്ള ആൾക്കാരും ചെയ്യണില്ല കാരണം ഭയങ്കര മോശമാണ് ഇന്ത്യൻ റെയിൽവേ നമുക്കൊന്ന് ആ ഭാഗം തന്നെ അടുക്കാൻ പോലും കഴിയുല്ല അങ്ങനത്തെ ഒരു ഇതാണ് ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതുവരെ ചെയ്ത യാത്രയിലൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യാണ് ഇന്ത്യടെ റെയിൽവേ ടോയ്ലറ്റ് ഭയങ്കര മോശം.
അതെ അതെ ഭയങ്കര മോശം പറഞ്ഞാല് വലിയ പ്രശ്നം അപ്പൊ ഞാൻ ഏ ഏറ്റവും വലിയൊരു ഇതാണ് വിവേക എക്സ് എക്സ്പ്രസ് കേരളത്തിൽ നിന്ന് നമ്മളെ ഈ അരുണാചൽ പ്രദേശിലെ ദിബ്രുഗ് വരെ പോകുന്ന ട്രെയിൻ അതവ ഇന്ത്യയിലെ ഏറ്റവും ലോംഗസ്റ്റ് യാത്ര പോകുന്ന ട്രെയിനാണ്, അതിന്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ എന്നും പത്രങ്ങൾ ഏ ന്യൂസിൽ ദേ വീഡിയോൽ വരുന്ന കാണാം അതിന്റെയൊക്കെ ഒരു ജനറൽ സ്ലീപ്പറിന്റെ അവസ്ഥ ഒരു മനുഷ്യൻക്ക് ആ ഭാഗത്തേക്ക് അടുക്കാൻ വയ്ക്കില്ല ഫുള്ള് വേസ്റ്റ് ചെയാലും ബാത്റൂമില് ഫുള്ള് കുപ്പിയായാലും ഓലാ ആ പാന് സാധനങ്ങളൊക്കെ തുപ്പിട്ട് അത് ഒരു അറപ്പ് തോന്നും നമുക്ക് ഏയ് നമുക്കത് കാണുമ്പോ തന്നെ മൂത്രോഴിക്കാള്ള മൂടങ്ങട്ട് പോകും അങ്ങനത്തെ ഒരു സാധനമാണ് ഇന്ത്യൻ റെയിൽവെ ലകത്ത്ന്ന് പിന്നെ എത്ര നമ്മൾ ഇന്ത്യയി ഒരു ആപ്പ് ഉണ്ട് റെയിൽവെന്റെ ആപ്പിലൂടെ നമുക്ക് പരാതി പറഞ്ഞ ഓല് ക്ലീനേഴ്സുങ്ങട്ട് വന്നിട്ടു അത് വൃത്തിയാക്കുന്ന സിസ്റ്റം ഒക്ക ഉണ്ട് പക്ഷെ അതൊന്നും എത്രത്തോളം ഇത്തരം ട്രെയിനുകളൊന്നും ഞാൻ കാണുന്നില്ല അതൊക്കെ ഭയര ബുദ്ധിമു ട്ടൊ അപ്പൊ ആരോട് പറഞ്ഞിട്ട് കാര്യം ഞാൻ മനസ്സിലാക്കണ വല്യ വല്യ അപ്ഡേ പുരോഗതി ഉണ്ടാവുന്ന്, കാരണം ഇവിടെ സി ഓല സിസ്റ്റം അങ്ങനെയാണ് കേരളത്തെ കേരളൊക്കെ കേരളം കുറച്ച് അത്ഒരു ഒരുകുറച്ച് ആ ഉത്തരേന്ത്യയിലെക്കെ എല്ലാം ലോ ഒരു സൗത്ത് ഇന്ത്യ ഭാഗങ്ങളിലൊക്കെ അവിടെ കുയപ്പല്ല്യ പക്ഷെ ആ ഒരു ഇ ഇന്ത്യന്റെ ഒരു സന്ഡർ അങ്ങട് കഴിഞ്ഞാ ഉത്തരേന്ത്യയുടെ ഭാഗങ്ങളിൽ എത്തിയാ ഇന്ത്യന്റെ റെയിൽവേയിൽ വെസിഡ് സ്ഉള്ളില സിസ്റ്റം മാറാൻ എല്ലാവരും ഇത്തര ഇതില യൂസ് ഭയങ്കരീതിയിൽ ഓലൊരു വൃത്തിയില്ലാത്ത സ്വഭാവം ട്രെയിനും കാണിക്കുകാന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നു.
ഉം പിന്നെ അത് നല്ലൊരു ഇതാണ് കാരണന്ന് വെച്ചാല് ഞമ്മക്ക് ഒരു ഇത് കിട്ടൂല്ല ഞമ്മള് ആശ്രയിച്ച് പോണ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ ഞമ്മൾ ആസ്വദിച്ച് പോണ യാത്രകൾ നമുക്ക് കൂടുതൽ അനുഭവങ്ങളും കാര്യങ്ങളും ചെയ്യണ യാത്രെൽ ഇങ്ങനെ ഒരു തടസ്സമായിട്ട് ട്ട് വരുന്നൊരു സംഭവാണ്, ഈ ടോയ്‌ലറ്റ് സംഭവം ഏ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവ ഇതാണ്. അതാണ് പറയുന്നത്.
അതെ ഇങ്ങനത്തെ പ്രശ്നം മാത്രമേ മനസ്സിലാകൂ ടോയ്ലറ്റ് ഇങ്ങനത്തെ കുറച്ച് ബാക്കിയുള്ള എല്ലാം കൊണ്ടും ട്രെയിൻ നല്ലതാ ചെലവ് അപ്പോ ഇപ്പഴത്തെ എന്റൊരു ഫ്രണ്ട് ന്റെ ചെങ്ങായി ആ ഇവിടെ ആസാമിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ ടിക്കറ്റ് ഞാന ഞങ്ങൾ ഞങ്ങൾ ബുക്ക് ചെയ് ട്രെയിൻ ടിക്കറ്റ് ചെയ്തു ബുക്ക് ഇട്ടു അപ്പോ ആകെ ഒരു ആയിരം റുപ്യാണ് ഞങ്ങക്ക് ട്രെയിൻ ടിക്കറ്റിന് ആയത് പക്ഷെ ഓൻ എന്തായി ഈ കേ ആസാമിന്ന് കേരളത്തേക്ക് ഒരു ഫ്ലൈറ്റ് വിമാനം ബുക്ക് ചെയ്ത് അപ്പോൾ ഓനിക്ക് ആയത് ഇരുതിനായിരം റുപ്പിയാ അപ്പോ ഇത്ര വ്യത്യാസംന്നറിയോ പത്തൊമ്പതിനായിരം രൂപേന്റെ വ്യത്യാസം ഈ ഒരു ഇത്ര ഒരു ടിക്കറ്റ് കൊണ്ട് വ്യത്യാസംണ്ട് അത് പക്ഷേ ഒന്നാമത് വച്ചൽ ടൈം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് ടൈമിന് ഭയങ്കര വിലയാണ് അപ്പോൾ ടൈം ഇപ്പോൾ ഒരു ഒമ്പ ഒ ആറ് മണിക്കൂറുണ്ട് വിമാനത്തിലങ്ങട് എത്തും പക്ഷേ ട്രെയിനിലാണ്ങ്കിൽ മൂന്ന് ദിവസം എടുക്കും പക്ഷേ എന്നാലും പൈസ നോക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ട്രെയിനാണ് ഏറ്റവും നിങ്ങള് പറഞ്ഞ പോലെ ട്രെയിനാണ് ഏറ്റവും നല്ലത്
അതാണ് ഞാനും പറയണത് നമ്മുക്ക് ഏറ്റവും നല്ലത് ട്രെയിനില് പോണതാണ് പക്ഷെ ഞമ്മൾ പോകുമ്പോൾ ഞമ്മളെ സുരക്ഷിത ഞമ്മളെ സേഫ്റ്റി നോക്കണത് എത്രയും നല്ലതാണ് സമയബന്ധിത എന്തായാലും ഉണ്ടാകും എത്താൻ താമസിച്ചും ഓക്കെ പക്ഷെ യാത്ര സുഖമാണ് പിന്നെ ഇതല്ല പോണ വഴിക്ക് ഞമ്മുക്ക് എന്താ പുതിയ കൂട്ടുകാരെ പുതിയ ആളുകളൊക്കെ പരിചയപ്പെടാൻ പറ്റും കു പുതിയ പുതിയ സ്ഥലങ്ങളും പരിചയപ്പെടാൻ പറ്റും അങ്ങനെ കൊറേ ഉപകാരങ്ങൾ ട്രെയിനില് പോകുമ്പോ ഒണ്ട്. മറ്റേ നമ്മള് ഫ്ലൈറ്റിന് പോകുമ്പെ നമുക്ക് ആകാശം മാത്രം ഉള്ളല്ലോ കാണാൻ പറ്റ്ആ നമുക്ക് നാടുകളും കാര്യങ്ങളൊന്നും കാണാൻ പറ്റൂല്ലല്ലോ അങ്ങനൊര്
അതെ അതെ അത അത് പറഞ്ഞ പോലന്ന നമ്മള് ഫ്ലൈറ്റ് തൊറാ ന്നൊന്നും അറിയില്ല അന്ന് വെറും ആകാശം മാത്രേ കാണുള്ളൂ. ശൊര്നെലയ്ക്ക് നമ്മൾ ട്രെയിനില് പോകുമ്പോൾ നമ്മക്ക് തടാകങ്ങള് കാണാം പുയകള് കാണാം വലിയ വലിയ പാടങ്ങള് കാണാ ചെലപ്പം ഒരുപാട് വീട്ക നമ്മൾത്തിരകളു കേര്ളം വിട്ട് കഴിഞ്ഞാ പിന്നെ ഒരുപാട് തിരഞ്ഞന് വീടുകളും ഇവ്ടെ പുവാ അങ്ങന ഓരേ വീട്ടില് പല ചുറ്റുപാട് പല കൾച്ചറുകള് അങ്ങന ഒക് ക്ക ഒരുപാട് കാര്യം കാണാം പറ്റുന്നുള്ളത് ഞാൻ മനസ്സിലാ ഞാൻ പ്പോയൊരു ഈ ഒരു അടുത്ത കാലത്ത് ഒരുപാട് യാത്ര എൻ ട്രെയ്നില് ചെയ്തിട്ടുണ്ട് അപ്പൊളക്കെച്ച് ഫീൽ ചെയ്ത നമുക്ക് ഇതൊര് ചെലേപ്പോ ഒറക്കൊന്നും കിട്ടില്ല അത്തരീശം എന്നാലും ഇത് രസാണ് രസത്തില് ഇമ്മ യാത്ര ചെയ്യാവുന്ന ഏറ്റവും നല്ലത് ട്രെയിൻ യാത്ര തന്നെ അയ്ന്റെ പ്രയാസങ്ങളൊക്ക സഹിച്ചുകൊണ്ട് യാത്രയെ സംബന്ധിച്ചടത്തോളം ഏറ്റവും നല്ലത് ട്രെയിൻ യാത്രയാണ്. ഞാനിഞ്ഞി ഇപ്പടുത്തൊരു ഒര് അടുത്ത മാസാറ്റ് ഞാൻ ഇനി ഒര് അടുത്തൊര് പ്ലാൻ ചെയ്യണ്‌ണ്ട് ഇങ്ങനെ ട്രെയിൻ യാത്ര എടുക്കാന് അത് ഞാ ആർക്കും എടുക്കുമ്പ നമ്മളതിൻ്റെ ആ ഒരു അസ്വ സ്സ് എടുക്കാന്ന് ഏറ്റവും ഞാൻ പറയണ വിഷയംന്നില്ല അപ്പോ ഞമ്മളിപ്പോ അയ്ന്റെ വൃത്തികാര്യങ്ങളൊക്ക നോക്കാണെങ്കിലും അതൊക്ക ബുദ്ധിമുട്ടാണ് എന്നാലും ഇതൊക്കെ സഹിക്കാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കണത്.
അതെ അതെ ഞമ്മക്ക് എന്തുകൊണ്ടും ഉപകാരള്ളേ ഒരു സംഭവമാണ് ട്രെയിന് കാരണം ഞമ്മക്ക് ഞമ്മള കാര്യങ്ങൾക്ക് ഒ ചെലവ് കൊറക്കണംന്നുണ്ടെങ്കി ഞമ്മ്ക്ക് പോംപറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ട്രെയിന്. പക്ഷെ മറ്റേത് അങ്ങനെ അല്ല പക്ഷെ ഞമ്മക്ക് ഇതില് നെഗ റ്റീവായിറ്റ് വരുന്ന സംഭവ വെച്ചാല് നമ്മള് ഈ ക്ലീനിങ് കാര്യങ്ങള് പലതരത്തിലുള്ള ഈ ഇ അ വേസ്റ്റും കാര്യങ്ങളും അങ്ങനത്തൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും നല്ല കോൺഫിഡൻസ് നല്ലൊര ഇതാക്കി കൊണ്ടടക്കാൻ പറ്റിയൊരു സംഭവോണ് ഈ ട്രെയിന് യാത്ര
അതെ ആഹ് പിന്നെ ഒര് ഞാ നിങ്ങള് പറഞ്ഞ ഒര് നർ ത്തൊര് സാനാനാണ് സമയത്തിന് ഇപ്പത്തെ ഈ ട്രെയിനുകളക്കെ ചെല സമയം ഭയങ്കര ടൈമിൻ്റെ ഇപ്പോൾ സ് ഫോണില് ചെലപ്പമ്മള്ന്താകും ഒരു ആ ഒരു ടൈമ് ഒരു ഉച്ചയ്ക്ക് എത്തുന്ന് കാണിക്കും ക്ഷെ പലപ്പോഴും ഞമ്മള് ഞാൻ പോക്മ്പോൾ ശ്രദ്ധിച്ചാണ് ഭയങ്കര ടൈമ് ത്യാസം വരും ഉച്ചക്കൊത്തും പറഞ്ഞ ടെയിൻ ചെലേപ്പം പിറ്റേന്ന് രാവിലൊക്കെ എത്തണ അങ്ങന സ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പ ഞാൻ വിരിച്ച് എക്സാമിനൊക്കെ പോണ ആൾക്കാരൊക്കെണ്ടാവും ട്രെയിനിലക്കെ. അപ്പ അവര സംബന്ധത്ത് ഇത്തരം ടൈമ് കൃത്യമായി നോക്ക്ണൊരാളെ സംബന്ധിത്തം ഇങ്ങനെ യാത്ര പോവാന്നുള്ളതൊക്കെ ഭയങ്കര പ്രയാസാണ് കാരണം ടൈമ് ചെലപ്പ മ്മള ചതിക്കും നമ്മള ചെലപ്പ നമ്മള ഭാവി എക്സാമക്ക എഴുതാൻ പോകാ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇത്തരം ട്രെയിനുകള് യാത്ര ചെയ്യുമ്പോ പലപ്പോഴും ഞമ്മക്ക് അനുഭവം ഒണ്ട് അത് ഇതിന്റെ ഒരു ഏറ്റവും ഭയങ്കര ഒരു പ്രയാസപ്പെടുത്തുണു വിഷയമാണ് ട്രെയിന് ക്ഷേ എന്നാലും ഒരുപാട് കാര്യം ദീ നമ്മ് ഇത് വ സംസാരിക്കാന് ട്രെയിൻ യാത്ര ഒരുപാട് ക്കാരൻ്റെ യാത്രയെ പറ്റി അയ്ന്റെ സൗകര്യങ്ങള പറ്റി ഒരുപാട്ഞ്ഞ് ഞ്ഞ് സംസാരിക്ക ഒരുപാട് പേര്ണ്ട് അപ്പ മ്മ്ക്ക് ഇപ്പ ടൈമ്ങ്ങ് ന്താകും നമുക്ക് പിന്നെ ഒഴിവ് ഒഴിഞ്ഞ് ഒഴിവിട്ടും നമ്മ്ക്ക് സംസാരിക്കാം
ആഹ് ഓക്കെ ഓക്കെ
ശരിന്നാ
ഓക്കേടാ ആഹ്